ഹലോ
കേക്കുന്നുണ്ടോ
കമണ്ട്
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
സുഗന്ദന്ന എന്താ പേര്
ആഹ പേര് പറയാൻ പറ്റില്ല ഇതിനകത്ത്
ആഹ് അങ്ങനെയുണ്ടാ ആ
ഉം പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഓഹ്
ഹലോ
ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് ആ ഉണ്ട് ഉണ്ട് ചായകുടി കഴിഞ്ഞീന്നാണോ പറഞ്ഞേ സ്ഥലവും പറയാൻ പറ്റില്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ല
ഓഹ് അങ്ങനെയാണോ
ആഹ്
ഫസ്റ്റൈമല്ലേ
ഓക്കെ ആ ഓക്കെ ന്താ മഴയൊക്കെുണ്ടോ
ഇല്ല ഇല്ല ഇന്ന് നല്ല വെയിലായിരുന്നു അവിടെയാ
ആഹ് ഇവിടെ രണ്ടോസം മഴയായിരുന്നു ഇന്നിപ്പോ നല്ല വെയിലാ
ആ ആഹ്
മക്കളൊക്കെ
ഏ എൽ കെ ജിയില് പഠിക്കുന്നു
ഉം ഉം ഉം ഒരാളെ ഒള്ളൂ
ഇല്ല ഒരാണുംകൂടിയുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കു
ഉം മൂന്നാം ക്ലാസ്സിലാ ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഹലോ ഹലോ
ഒക്കത്
കേക്കുന്നുണ്ടോ
ഹലോ ആഹ്
കേക്കുന്നുണ്ടോ ആ ഏ ഇവിടെ ഒരാള് രണ്ട് വയസായി മൂത്തയാളെ എട്ടാ ക്ലാസ്സിൽ പഠിക്കുന്നു
എത്രേല്ല്
എട്ടാം ക്ലാസ്സില്
ആഹ് ആ
ഉം സ്കൂളൊക്കെ അടുത്താണോ ആടെ
എടുത്താ
ഉം ബസ്സ് സ്കൂൾ ബസ്സ് ന് പോവോ അതോ കൊണ്ടാക്കോ
ഏ വീട്ടിന്റെ പുറകിൽ വന്ന് നിർത്തും
ആ സ്കൂൾ ബസ്സ് വരൂല്ലേ
സ്കൂൾ ബസ്സല്ല ജീപ്പാണ്
ജീപ്പിനാ പോവുന്നേ ആഹ ഉം ഏ മൂത്തയാള് എത്രല്ലാ പടിക്കുന്നേ ഹലോ ഹലോ